ലോ
ഹലോ
ആഹ
കേൾക്കുന്നില്ലേ
ആഹ എന്താ ർത്താനം ആ കേടക്കാന ആയോ ആഹ കെടന്നക്കണ്
ഇപ്പൊ പുതിയാപ്പ്ളന്റെ ഒരു കോള് വെയിറ്റ് ചെയ്യാനുണ്ട്
ആഹ
അത് വിളിക്കുന്ന വെള്ളിയാഴ്ച ആയതൊണ്ട് നേരത്തെ വിളിച്ചിരുന്ന ഞാൻ പിന്നെ ഭയങ്കര ക്ഷീണം ഞൻവിടെ കിടന്ന് കുറച്ച നേരം
ഉ
നമ്മള് എല്ലാ പണിയും കഴിഞ്ഞ് കടുത്തച്ചേ അപ്പത് നമ്മുക്ക് കൊൊണ്ട് കഴിയാതാവന്ന്
ആഹ അതെ
അതന്നെല്ലപ്പ നേരം വെളു
ന്നത് ഇതെന്നെ പണി
ഉം എല്ലാരും വേ എടെ നോക്കും ഉമ്മ ഉണ്ട് ഉപ്പ ഇണ്ട് എല്ലാരേം നോ എടുത്തെച്ച് കെടുക്കുമ്പോഴത്തേും നേരെ കണക്കായി
ആഹ
ഇവിടെ മക്കൾക്ക് ഒരു ദിവസം ഒഴിവല്ല അല്ല രണ്ട് രണ്ടാളുണ്ട് ഇളച്ചി ഓള വീട്ടില്ക്ക് ഇങ്ങനെ പ്രഗ്നന്റാണ് പോഓള് വീട്ടില റസറ്റയാണ്
ഏ
ഇനിപ്പോ അവര എന്നാ വരിയാന്ന അറിയില്ല
ആഹ് ആഹ
പിന്നെ ഇതന്നെ എന്താണ് നമ്മള കെടുക്കുകന്ന് വെച്ചാല് കടന്ന് പിന്നെ ഫോൺ വിളി ഇന്നയിപ്പോ പുത്യാപളെന്റെ വിളി കഴിയുമ്പോ തന്നെ കെടക്കാൻ തന്നെ ടൈം എടുക്കും അതിന്ഒരു ദിവസം റസ്റ്റ്ല്ലല്ലോ ശനി ഞായറ ആ മദ്രാസ് അല്ലാ ദിവസവും സ്കൂള് അപ്പൊ ഒരു ലീവ് കിട്ടണില്ലില്ല
അവരു പിന്നെ രണ്ട ഒന്നില
ആഹ ആഹ ആഹ അതാണ് പിന്നെ നമ്മുക്ക്പ്പ രാവിലെ കുറച്ച് ഒന്ന് കെടുക്കാറുണ്ടായിരുന്നു ഞൻ ഇപ്പ അതിനൊന്നും ടൈമ കിട്ട കിട്ടുല്ല രാവിലെ വലിയ മോക്ക് നേർത്തെ സ്കൂൾക്ക് പോണം
ഉം
ഓള് പോ അവഓള് ബസ്സ് വേഗം വരും എട്ട് മണിയ ആകുമ്പന് വരും അപ്പൊ ആ ടൈം ആവുമ്പ ബോത്തിന് ഒക്ക ഉം ഭക്ഷണൊക്കെ ചായെം ഒക്കെ കുടിച്ചിട്ട് വേണ്ടേ പോകാന്
അവൾതെ ബൽതെ അമ്പത്തഞ്ചിനെരു ഫുഡ് ഇടണ്ടാക്കി കൊടുക്കണം ആഹ് ഏഹ് ചോറുണ്ടാക്കി എടുക്കണം ആഹ് കേക്കില്ലേ ആഹ് ചോറ് കൊണ്ടോണേ ആഹ് ചോറ് കൊണ്ടോണ
അഔ അപ്പളാണല്ലേ രാവിലെ ഉണ്ടാക്കലാ
ആഹ് രാവിലെ ഉണ്ടാക്കലാണ്
നേരത്തെ എണീക്കോ എന്തൊക്കെയാ കാട്ടല്
നേരത്തെ എണിക്കാ ചെലപ്പോ ആഹ് നിസ്കരിച്ച നാലെന്നും നാ എട്ടണിക്കല്ലേ വാങ്ക് അത് കഴിഞ്ഞ അഞ്ചണിക്കായിട്ട് ണീച്ചു അഞ്ചരെക്കാമ്പോ
പിന്നെ ഗ്യാസമ്മലാ വിരിക്കിതെ
പിന്നെ ഇവിടെ ആയതുകൊണ്ട് ഇന്റെ ഓഹ് ഇന്റോടെ ആയതുകൊണ്ട് ഇപ്പൊ ഞങ്ങള് ചോറ് ഇടത്ത് വെക്കും തലേന്ന് നല്ലോ വേവാണെന്റെ മുന്നെ ചോറ് ഊറ്റിയെടുത്ത് ക്കും ഫ്രിഡ്ജ്ല് അവിടെ ഉമ്മാക്ക് അഹ് പറ്റൂല ഹസ്ബൻന്റിന്റെ ഓ അപ്പൊ അങ്ങനെയാവുമ്പോ എന്താ അങ്ങനെ ആവുമ്പോ സുഖാണ് അത് തള്പ്പിച്ചാല് തളപ്പിച്ചിട്ട്
നമ്മള് ഒറ്റക്കൊക്കേണെങ്കി നമ്മുക്ക് പറ്റ് പെട്ടെന്ന ആ ചോറ് ആ ചോറന്നെ മതി ഇട്സ് ഒക്കെ ഇത് രാത്രി വേറേയ്ക്കെ നോക്കിയാൽ മതി ഫുഡ്‌ അങ്ങനെല്ലല്ലോ പ്രായ ആയവരെക്ക്‌ വീട്ടില് ഉണ്ടായ അവർക്ക് അതൊന്നും പറ്റൂല രാവിലെ ഉണ്ടാക്കിയതൊന്നും അവര്ക്ക് പറ്റൂലല്ലേ
ആഹ്
അതാണ്
നല്ല ടാസ്ക് തന്നെയാണ് ഈ പുട്ട്ണ്ടാക്കി ഇതാക്കി പിന്നെ ഒക്കെ കഴിഞ്ഞ് പിന്നെ ഉച്ചക്ക് രാത്രി അർണാണ്ട്
ആഹ് അതാണ്
ഉം
മക്കളെ പറഞ്ഞയക്കണ നേരത്തന്നെ ഒരു ഒരു പടയാണല്ലോ
ആഹ് അതെ
അവരങ്ങട് പോയിട്ടാണ് പിന്നെ അടുത്ത ട്രിപ്പ് എറങ്ങാന് ചോറിന് ചോറിന്റെ ട്രിപ്പ്‌ പിന്നീടാണ് ഇറങ്ങല് നിങ്ങക്കെങ്ങനെ ഉമ്മ എങ്ങനെ സഹായിക്കുവൊക്കെ ചെയ്യൂ
അവിടെ ആഹ് ഉമ്മ സഹായിക്കൊക്കെ ചെയ്യും
ആഹ് കടിംപടി കൂടിയാലേ ചെയ്യുള്ളൂ ആരെങ്കിലും ഒക്കെ ഒന്ന് ഹെല്പ് ചെയ്യാൻ വേണം ഇല്ലെങ്കി പിന്നെ എന്താ വൈകുന്നേരാകും
ആഹ് അതെ അവിടെ പന്ത്രണ്ടണിയാപ്പം പന്ത്രണ്ടര ആപത്തിന് ചെലേന്ന് ഒരണിയാകും അങ്ങനെക്കെ ആ ഒരു ലെവൽല് പണി കഴിയും ഉച്ച പ് പറ്റെ വൈകുന്നേരത്തിന് ഒന്നായിട്ട് വെക്കല നൈറ്റിക്കല്ല പൊട്യേ
ഹലോ
ത്ത്ല് ഫുഡ് ഒന്നായിട്ടു വെക്കലാണ്
ആഹ് അത് ശെരി എടക്ക്‌ എന്തോ റേഞ്ച് പോകുന്നുണ്ട് അതാണ്
പോകുന്നുണ്ട്
ആഹ് ഇവിടെല്ല ഇവിടെ റേഞ്ച് ഫുള്ളുണ്ടല്ലോ
ഇവിടെ വൈഫൈയ്ണ്ട്
ആഹ് അയ്ശരി എന്നിട്ട് രാത്രിക്കക്ക് വേറെ വെക്കലാന്ന പറഞ്ഞ്
അല്ല അല്ല രാത്രിയക്ക് വേറെ വെക്കലല്ല. അങ്ങനെ മൊത്തത്തിൽ ഉം അത് മതിയേ. അപ്പൊ അങ്ങനെ വെക്കും.
ആഹ് ആഹ് അതന്നെ രണ്ടു നേരം കൂടി കഴിയും ഞാനിങ്ങനെ വിചാരിക്കും ഉമ്മ നെ പണ്ട് കാലത്ത് എന്തെല്ലാം പണിയാന്ന് എടുത്തത്. ഏഹ് അതിനൊക്കെ കുത്തലും കളക്കലും ഒക്കെ അതന്നെ പണി. ഏഹ് ഇമ്മങ്ങനെ ത്തെ കഥകൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് നെല്ലൊക്കെ കുത്തിട്ട് വേണം ചോറ് വെക്കാന്. അതാ ഞാൻ പറഞ്ഞ അന്ന് ടൈം കിട്ടണ്ടാവും ഞമ്മക്ക് സമയംന്ന് പറഞ്ഞതില്ല.
ഇപ്പയിന് സമയല്ലല്ലേ അയിന് സമയം പായല്ലേ.
പായാണ്. സംഭവം ഇരുപത്തിനാല് മണിക്കൂർ ഇരുപത്തിനാല് മണിക്കൂർ നമ്മുക്കത് ടൈം ആവുന്നില്ല. പെട്ട
ആ അന്ന് അന്ന് അന്ന് കാലണ്ടായിനി തോന്നുണ്ട്. ഒരു കഥകളൊക്കെ പറഞ്ഞ് കേട്ടാലും
ആഹ് ഞാനിവിടെ ഇമ്മാനോട് പറയും ചെയ എന്താ ഇങ്ങനെയൊക്കെ ആയാല് ഒരു ഒരു പണി കൂടെ ഒരു പണി ഏറെട്ക്കാൻ ടൈം കിട്ട്ണില്ല. അപ്പത്തിന് ഇത് കഴിഞ്ഞ ചെല്ലുമ്പോത്തിന് ഞമ്മളെ വേറെള്ളത് നേരം കഴിഞ്ഞു.
ളുഹർ നിസ്കരിച്ച്ങ്ങട്ട് പായിന്ന് നീച്ച് കഴിഞ്ഞാല് അപ്പത്തിന് അസർ ബാങ്ക് കൊടുക്കും.
ആഹ് ശരിയാണ്. പിന്നെ നമ്മള് എടക്കൊന്ന് പുറത്തക്കൊക്കെ ഒന്ന് ഇറങ്ങി എല്ലാട്ത്തും ഒന്ന് കൊത്തി നോക്കാനും അങ്ങനൊക്കെ നിക്കാണ നമ്മക്ക തീരെ ഇണ്ടായിരുന്നില്ല. എന്നും ഇട്ക്ക്ണ പോലെ ചോറും കൂട്ടാനും ഇണ്ടാക്കീട്ട് ഒന്ന് ജസ്റ്റ് അടിച്ചോരി തൊട ച്ച് തിരുമ്പാന്ള്ളൊക്കെ മെഷീനിലൊക്കെ ഇടാണെങ്കി അതും കഴിയുമ്പത്തിന് അന്നത്തെ സമയം കഴിഞ്ഞു.
പിന്നെ പറ്റും കല്യാണൊക്കെ മൊത്തം എല്ലാർക്കും ഉണ്ടായാല് അന്നത്തെ ദിവസം കൊറെ ഫ്രീ ടൈം കിട്ടും. ഒന്നും ഇണ്ടാക്കണ്ട പിന്നെ നൈറ്റിക്ക്ല്ല നോക്കണം
അതെ അതാണ് ഞമ്മക്ക് ഒരിറ്റ് കിട്ട്ണില്ല. ഞാനെപ്പളും പറയും എന്തെങ്കിലും ഒരു ജോലി വേണം ഇത് ഞമ്മള് ഇത് വീട്ട് ട്ടില് തളം കെട്ടിയ പോലെ.
ഹാ ഹാ ഇപ്പയ്ന് എല്ലാരും ജോലി നോക്കാണ്. ഇൻക്ക് അയ്ന് മാത്രം ആ ഇൻക് എജ് ആയിട്ടൊന്നും അല്ല. ഇൻക്ക് ട്വന്റി സെവൻ ആയിട്ടുള്ളൂ. എന്നാലും ഏഹ് ഉം. അത്ര അല്ലേ ആ ഒരു പ്രായല്ലെ പ്രായം അത്രല്ലായിട്ടുള്ള് മക്കള് മൂന്ന് പറഞ്ഞിട്ട് കാര്യല്ല. ഞാ പഠിച്ചാനൊക്കെ പോണ ടൈം ആണ്. ഓഹ് ഞാൻ ഡിഗ്രിക്കൊക്കെ നോക്കീന് പിന്നെ കഴിഞ്ഞീല്ല.
അതന്നെ മക്കള് കൂടെയായ പിന്നെ തീരീം പറ്റൂല. മക്കള് ചെറുതാവുമ്പോ വലുതാവുമ്പൊ പിന്നെ പിന്നേം പറ്റും.
രണ്ട് എക്സാമും എഴുതി അയില് രണ്ടിലും കിട്ടി പിന്നെ നോക്കില്ല. പിന്നെ കൊടുത്തിയില്ല. ഉം ഡിഗ്രിലെയ് അത് ഫുള്ളാക്കണം. മൂന്ന് ഇയർ റൊക്കെ നോക്കണ്ടേ. അപ്പൊ എല്ലാരും പറഞ്ഞു അയിനാട്ടിലും നല്ലത് എന്തേ കോഴസ് എടുത്താണ് നോക്കേനു ആ ഒരു ഇതിലും നല്ലതേനേ. അല്ല ആ ഒരു വർഷം നോക്കീന് പകരെയ് ആറ് മാസത്തിന്റെ ഒക്കെ ഉണ്ടാവോല്ലോ.
അതന്നെ പക്ഷെ തന്നെ നമ്മൾ മക്കള എടേന്ന് ടൈ അയ്ക്കോടെ നിങ്ങക്ക് ചെറിയ ചെറിയ മക്കള അല്ലേ
ഒക്കെ ചെർതാണ്
ആഹ് അപ്പൊ നമുക്ക് അതിനുള്ള ടൈം അവിടെ കിട്ട ഒരാൾ കോക്കുമ്പോന് ഒരാൾ അട
ആണേ അതാണേ അപ്പൊ പിന്നെ നിനക്ക് ആകെ റിസ് അതന്നെ എങ്ങനെയൊക്കെയ ഞാൻ പഴുത
അല്ല നമ്മള് പണി തന്നെ ആ ടൈം ആവുമ്പോത് കഴിയണെങ്കിൽ വേഗം പിടി ഇടി പിടിച്ചിട്ട് കിട്ട വേണ്ടേ
ആഹ്
അല്ലെങ്കി നമ്മുക്കതിനെ ഒരു ഇത് കിട്ടണ ചില പെട്ടന്ന് നോക്കണ്ടേ
നോക്കണം
നേരത്തെ നാലുമണി ആ ടൈമിലൊക്കെ എണീറ്റാൽല്ലുതാവും ചെയ്യൂട്ടോ
ആ
പിന്നൊക്കെ സാധനം വീട്ടില് വേണം നമ്മളുണ്ടല്ലോ ഇങ്ങനെ ഉണ്ടാക്കാൻ നന്നിന്റെ ശേഷം കൊടുത്തിട്ടന്ന ഒരു കാര്യ ഉണ്ടാവില്ല തലേന്ന് സാധനം എല്ലാതും സെറ്റ ആക്കി എന്ത് സാധന ആയാലും കൂടി സിക്കന
അനൊക്കെ അപ്പതന്നെ കൊണ്ടുവന്നാല് ടൈ ഒരണ്യാവും ഒരണ
അപ്പൊ നമ്മുക്ക് നേരത്തെ കൊണ്ടുവന്ന് തലേന്നല്ലെങ്കും കൊണ്ടുവന്നരൊക്കെ മുറിച്ചച്ചാല്മ് പണി എത്ര പെട്ടെന്ന് കഴിഞ്ഞ
കയും വേഗം കഴിയും
ആഹ് അത് സാധനാണ് ഇനിക്ക് ഇവിടക്കുള്ള ബുദ്ധിമുട്ട് അതാണ് ഞാൻ ബിരിയാണി കഴിഞ് വെച്ചു എപ്പോഴാണ് ഇറച്ച കൊണ്ടിണ്ട് വ പന്ത്രണ്ടരക്കാലിന്
ഉ
അപ്പോളാണ് ഇറച്ചിയിയിട്ട് വരുന്നത് പിന്നെ ആ ഇറച്ചി വേവിച്ച് ബിരിയാണി ആക്കി എടുത്ത പോത്തിന് രണ്ട് മണി കഴഞ്ഞഞ് രണ്ട്
ആഹ് ആഹ്
അതാണ് അങ്ങനൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ട്
ആഹ് ആഹ്
പിന്നെ എന്തൊക്കെയുണ്ട്? ചെറുത് ആ അതിന്റേത് മൂന്നാളും ഉറങ്ങി ചെറ
ആഹ് ആഹ് ചെറത് ഉറങ്ങി
ആ ഒരു മദ്രസക്കാനൊക്കെ ഉള്ളതോണ്ട് നേർതെണീക്കല്ലോ ന പിന്നെ മദ്രസ ഇല്ലായിരുന്നു
ആഹ് നാളെ എന്തോ
നാളെ ഞങ്ങളെവിടെ റേഞ്ചാണ് റേഞ്ച് നാളെ മദ്രസിനവതിണ്ട്
ആഹ്
പക്ഷണ്ട് വല്യോക്ക് പോകണം വല്യോക്ക് എന്താണ് സ്കൂൾ ഉണ്ട് എൻ എം മ്മസിന്റെ ക്ലാസ്
എത്രയിലാണ് എട്ടില് ഒമ്പല് ആ എൻ എമമസ് ആറ് എന്റെ കാക്കാന്റെ മോ ഏറ് മാർക്കിന് പോയി എൻ എം എം മ്മ സ് ആറ് മാർക്ക് ആഹ് സങ്കട! എൽ എസ് എസ് കിട്ടീനി എൽ എസ് എസ് ക എൻ എൻ മ്മമ്മസ് ആറ് മാർക്കിന് ഇതായി
യു എസ് എസോ
യു എസ് എസ് കിട്ടീഞ്ഞി യൂ എസ് എസ് കിട്ടീ
ന്റെ മോൾക്ക് എൽ സെ സ്സ് കിട്ടിന്
ആ
പിന്നെ എൻ എം എം എസ് ഓൾ താല്പര്യം കൊണ്ട് ചേർത്തിയതാണ് ന്താപാട്
അപ്പൊ ഓള് പറയണേ രണ്ട് മാർ പോയോല്ണ്ട് ഒക്കെ പറയ്ണ്ടോള് എന്നിട്ട്
ആ അതഞ്ഞെ അതഞ്ഞെ ന്റിം ന്റെ മോള്ക്ക് തീരേ താല്പര്യം ല്ലിയെഞ്ഞും പക്ഷെ ഓള് ങ്ങഞ്ഞേണ് പെഷല് ക്ലാസ് ണ്ടാവുബ്ലാണ് പറയണ്ടുന്നത് അല്ലെങ്കി ഓൾ ക്കെണ് നല്ല ക്ലാസും കാര്യൊക്കെല്ലാം കുറച്ചും കൂടെ ന്ന് മാശ് മാരിൽ നിന്നും
ആ
പക്ഷെ ഇത് അങ്ങനെല്ല ഇത് പറഞ്ഞിട്ട് കേക്ക്ല്ലാ ഞാൻ അവളോട് പറഞ്ഞിരുന്ന് താല്പര്യം നിക്കണ്ട എപ്ളും കൊണ്ടാക്കി കൊണ്ടരണ്ടേ അപ്പൊ അപ്പൊ പിന്നെ ഓൾ നിർബന്ധിച്ചപ്പോ
ന്നാ ശെരി
ആ ന്നാ ഓക്കെ
ആ ശെരി
ശരി ന്നാല് കട്ട്യ്തോളു
ആ ആയിക്കോട്ടെ